ആ റെഡിയായോ ആ ചോർന്ന് കഴിഞ്ഞ് മോന് ഒറങ്ങി മോള് പിന്നെ വർ
ആ ആ
നമ്മള് പഷേ ന്നാലും ന്നെ ഫുഡൊക്കെ കഴിച്ചാ പിന്നെ ഞമ്മക്ക് സമാധാനം പിന്നെപോല്ർ ക്കുമ്പോ ഉറങ്ങിക്കോട്ടെ
ആ അതന്നെ അവട്ത്തൊക്കതാ ഓർക്കഴിഞ് എനീറ്റ്ണ്
ആഹ ഞമ്മള എന്നാ പണി കഴിഞ്ഞാല് പിന്നെ ഒളി കിടക്കുമ്പോ ക കിടങ്ങോട്ടെ
ആഹ അതന്നെ
നമ്മുക്കിപ്പ നമ്മ കാരണം എന്താ വച്ചാല് ഇറയോട്ൊന്നന്ന് ഇ ഉമാക്ക് ഫുഡ് കൊടുക്കാതെ മക്കൾ കറക്കണംന്ന് പറഞ്ഞ എ്റെമാ അ ദേശ കഴയില്ല ഇ മങ്ങ അപ്പ ഒന്നന്ന് നോക്കി നോക്കി റ്റ ഇങ്ങൾ ഉറങ്ങാതാട്ടോ റ്റക്ക് ഫുഡ് ഇട്ടി ഇങ്ങട്ട് ഇങ്ങളെ കാര്യങ്ങൾ ചെയ്തോളി അങ്ങട്ടക്കോളി ഇങ്ങോട്ടാക്കക്കോളിോ അങ്ങനെ എന്റെപ്പക്ക അങ്ങനെ തന്നെ
ആഹ അതന്നെ
നക്കക്ക് പി ഫുഡ് കൊടുക്കാതെ
അയിനെ ഈ ആ മുമ്പുള്ളോലി ഈ കുട്ടിയള് ഒറങ്ങിയാലും ഒണത്തിയാണ് ചോറ് കൊടുക്കും അയിറ്റ്ങ്ങക്ക് വെ പള്ളേ വെയിച്ച് ഒറങ്ങാന്നൊക്കെള്ള വേജാറെ അത് തന്നെ നീക്കൂല
ഞാൻപ്പൊ ഇന്റെ മോനെ റബ്ബേ എത്ര ഒന്ന് ഇതാക്കി ഒണത്തിയെ അറിയോ ഫുഡായിക്കാതാണ് കെടക്കും
ഉം ഇവിടതാ എന്റെ വെല്യ മോളൊന്നും രാത്രി ചോറന്നെ കയിക്കലില്ല
അതെന്നെയാ പക്ഷേ വേറെ എന്തെങ്കിലും കഴിക്കണം ചോറല്ലാത്ത പിന്നെ ഇപ്പ ഞാൻ പറയാ ഓലിക്ക്പ്പോ ചോറ് ഒഴിവാക്കാൻ മാത്രള്ള വയസൊന്നും ആയിറ്റൊന്നുല്ലല്ലോ
ഇല്ല വയസ്സ് ആയില്ല തടിച്ചോന്നുള്ള പേടിയെ
ഞാൻ പറഞ്ഞ അതാണ് അതൊക്കെ പ്രായവുമ്പോ എന്തായാലും തടിക്കൂ തടിക്കാതെക്കെ ഒന്നുല്ല പക്ഷെ നമ്മളെന്താറിയോ കാരണം നെ ഇപ്പ നമ്മളെ ശരീരത്ത് എല്ലാ എല്ലാ ഭക്ഷണ പഴങ്ങളും ഏ ഇ ഇപ്പൊ കുട്ടികളൊക്കെ ഒന്നും ആയി ട്ടില്ലല്ലോ
ഇല്ല ഏഹ് ഏഹ്
ഇതൊന്നും വിഷയാക്കാൻ ചോറൊന്നും ഇപ്പ ഓൽക്ക് ഒരു ഒര് ഏറെ ആവ് ശരീരത്തിനൊരു ബുദ്ധിമുട്ടുള്ള സമയയൊന്നു അല്ല ഒരു പത്ത് മുപ്പത് വയസ്സങ്ങ് കഴിഞ്ഞാ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മക്ക് ഇതൊക്ക് നമ്മക്ക് ഇതൊക്ക്
ഞമ്മളൊക്കെ ചെറുപ്പത്തില് നമ്മടെ ആരോഗ്യം തന്നെ ചോറാ എപ്പഴും ചോറ്ന്നെല്ല ഇണ്ടാവുക കിട്ടൂല അത് തന്നെ രാവിലെ ചോറ് ഉച്ചക്കും ചോറ്
വാണങ്കി തിന്നോ ഇല്ലെങ്കി വാണ്ടാ പറയും ആ കായം എന്താന്ന് വെച്ചാല് ഇപ്പ അങ്ങനെ മുത്ത- കൂട്ന്നെങ്കിൽ അമ്മ കൊടുക്ക് നമ്മക്ക് വണെങ്കിൽ- കഴിക്ക അല്ലെങ്കിൽ വേണം അല്ല വാണ്ടി ഉണ്ടാക്കിരൊന്നുമല്ല
മൂട്ട് ആ അത് തന്നെ മൂട്ട് കൂടൂല്ല അന്നൊന്നും ഇപ്പ ഭക്ഷണം ഇപ്പത്തെമാതിരില്ല അന്നൊക്കെ ഭക്ഷണത്തിന് കുറച്ച് നല്ല-
അത്ര ബുദ്ധിമുട്ടുള്ള സമയല്ലോ അതൊക്കെ - ആ അപ്പൊ ഇങ്ങനെ എന്താ വാണ്ടിയോ വാണ്ടിയോ ചോയിച്ചാല് ഇങ്ങനെ ഇവര് ഒപ്പം നിക്കും
നിക്കൂല അത് തന്നെ
ഇപ്പോക്കെ നമ്മള് ഒരാക്കാതാണെങ്കിൽ ഒരാക്ക്‌ അത്
ഇപ്പത്തേറ്റങ്ങൾക്കൊക്കെ പ്രോസ്യമാണ് ആ അൽഫാമ് വേണോ
അതന്നെ ദോശേംചാ ഒരാക്ക് പറ്റൂല ഏഹ് ഒരാക്ക് കറി വാണ ല്ലെങ്കി ഒരാക്ക് നെ കറി വാണ്ട. എന്തെല്ലാം മെനു വാണ്.
അതെ ഓഹ് അതന്നെ
ഒരു വീട്ടിൽ തന്നെ പലേതരം മെനുകളാണല്ലോ ഇപ്പൊക്കെ. കുട്ടിയേക്കതേ പറ്റൊള്ളൂ.
പറ്റൊള്ളു അതന്
ഞാൻ പറയാ ഏഹ് അയ് ക്ക് നമ്മള് ഇങ്ങ നിക്കര്ത്
അത് അയിനായിട്ട് നിക്ക്ണവലും ണ്ട്. ഇവല് സ്കൂൾല് പോയാലേ
വീഡിയോ ഇങ്ങട്ട് ഇടും. ട്ടോ യൂട്യൂബില്. ഇൻ്റെ മ്മേ ഇൻകെന്തൊര് ദേശ്യാത് അറിയോ. എത്രങ്ങാ ാനും കറികളൊക്കെ ഒര് ചോറ്റ്ക്ക് കൊ ഇത്തിരി ചോറൊള്ളൂ ആകെ
അ അതന്നെ ഇവരൊക്കെ സ്കൂളിൽ പോയാലേ ഇസ്കൂള് വ് ല് വൽ ഞമ്മളെ വല് ചെൽപ്പ എന്തങ്കിലൊക്കെ രാവിലെ എന്തേ ഒരു ഉപ്പേര്യൊ ക്കല്ലേ ഉണ്ടാവുള്ളൂ ഇ ഈ ഇതിറ്റങ്ങൾ ക്ക് ഇങ്ങട്ട് മട്യാണ് കുണ്ടവാന് ബാക്കിള്ള കുട്ട്യള് നല്ല കൂട്ടാനും ഉപ്പേര്യൊക്കെ കുണ്ടരും അപ്പൊ ഓൽക്കൊര് മട്യാണല്ലോ
ഇപ്പൊപ് ഇപ്പൊ ഞാ പറ്യാ വീഡ്യോ ഫുള്ളതാണ് എന്തൊക്ക്യാണ് സ്കൂൾക്കാെണ്ടെയെത് ഇങ്ങട്ട് ഒന്നും രണ്ടും കൂട്ടാനൊന്നു അല്ലാ എത്രെങ്ങാനും കൂട്ടാന് നാണ്ടാവാ
കൂട്ടാം മാത്രാെന്നു അല്ല ലഞ്ചിന്ള്ളത് വേം ഉച്ചക്ക്ള്ളത് പിന്നെ വൈന്നാര്ത്തിന്ള്ളത് ഒക്കെ കൊട്ത്ത് വിടല്ലേ
ആഹ് അപ്പൊ കുട്ട്യള് ഞാൻ പറയാ ഏ ഞമ്മളൊകെ പോണന്ന് അ അതികും പേടി അല്ലെങ്കി ഉള്ളി കൂട്ടാന്
ആഹ് ഉള്ളി കൂട്ടാന് അല്ലേ ചമ്മന്തി ഞറാ ആ ഇസ്കൂൾക്ക് കൊണ്ടോണെ ചമ്മന്തിന്റെ ടേസ്റ്റ് ഇപ്പഴും ആ ഒരു ടേസ്റ്റ് ഞാ പറയാആ ചമ്മന്തി കിട്ടും
ഉം ആ പാത്രങ്ങട്ട്തുറക്കുമ്പോഴെ ആ വെള്ള ചോറും ഈ ചമ്മന്തി മാത്രം ഉണ്ടാവുള്ളൂ
ആ അതന്നെ ഞാനൊക്കെ സ്കൂളിൽ പോണ സമയത്ത് ഉ പിന്നെ വെള്ളമൊകിട്ട ചമ്മന്താ ഇണ്ടാകാ വെള്ളമൊളകിട്ട അരച്ചേ
ഏ അയ്യക്കതായിത്തില്ല ആഹ
ആഹ് ചീര പറ- എന്തായന്റെഒരു മണെരസന്നറിയോ ന്ന്ട്ട് ഞാ ഇബലോട് ഞാൻ പറയും ആ ചമ്മന്തിം കൂട്ടി കഴിച്ചണങ്ങൾ ചോറ് അ
ഓൽക്ക് പറ്റന്നെല്ല പ്പത്തെ കുട്ട്യാക്കൊന്നും
ആഹ
ചമ്മന്തിം ചോറുവാ പിന്നെ ഇന്നിനമ്മക്ക് വാണങ്കി നമ്മൾ ഒറു- പ്പ്യന്റെ അച്ചാറൊക്കെ വാങ്ങുംപൈസ കൊടുത്താണ്ട് അവീ തൂ തരൊന്നില്ലല്ലോ
നാരങ്ങേ മാങ്ങേ അതൊക്കെ അന്നൊക്കെ ഒരു രസായിനില്ലേ ഇപ്പത്തെഈ കുട്ട്യാക്കൊന്നും ഒരു രസ ഇല്ലല്ലോ സ്കൂളൊന്നും ഓൽക്ക് പീടിന്നെന്തെ വാങ്ങിയിച്ചണം ആഹ
ആ അതാണ് അതയ്നമ്മള ഇസ്റ്റെയ്നി കാരണം നമ്മുക്ക് വീട്ടന്ന് ആകെ ഓരോ ഐറ്റംസേ നമ്മക്ക് ഇണ്ടാവുള്ളൂ കൊറേ ഉണ്ടാവൂലല്ലോ ഏ എങ്ങനെ
ഇസ്കൂളിന്റെ കോമ്പൗണ്ടിലെന്നെ കേന്റീൻ വന്ന്ലെ ഓൽ ക്ക് ആവശ്യല്ലോലെ അവ്ട്ന്ന് വാ
ഓ ഇപ്പൊന്നും മക്കള് ഫുഡ് കൊ
ആ കൊണ്ടോകാതെ ഇവിടെക്കെതാ വെല്ല്യോള് ഉം ഹും ഉമാ ഇണ്ടാക്കിട്ത്താ കൊണ്ടോവൂല എന്നിട്ട് ഇരുവർപ്പ്യക്കെന്നും മറ്റേ എന്തെങ്കിലും പൊരി കടി വാങ്ങിത്തിന്നാ
എന്താ ഓലസുഖം
ആ അതന്നെ
ഞമ്മളൊക്കെ ആയന്ന്താ ചോറാ കൊണ്ടാകാതെ വീട്ട്ന്നാ പോകായ്കൂലീനിം
ഉം ഏ പോവാനാ അയ‌ക്കൂല തന്നെയല്ല അങ്ങനെ പോയാലും സ്കൂൾക്കട് വിട് തെ
ആ അഹുട്ന്ന് തിന്ന ഇബട്ന്ന് തിന്നാ ന്നൊന്നും പറയാൻ പറ്റൂല പൈസ ത പിന്നെ നമ്മള് പോണ കാൽത്തൊക്കെ ബസ്സ്‌ന്ള്ള പൈസല്ലെ കണക്കാക്യാണ് കിട്ടോള്ളൂ
ആ എന്ത്യ ഉം ബല്പത്തെ
ണ്ടാവു അയിന്
അതന്നെ
തവാറ്റേ ലെയിൻ ബസ്സൊക്കാണ് കിട്ടീല്ലാജാര്ച്ച പിന്നെ ആരോടെങ്കിലും കടം വാങ്ങിട്ടൊക്കെണ് പിന്നെ സാധാ മറ്റ് ബസ്സ്ന് ഫുള്ളും കൊടുത്തൊക്കെ അ അമ്മള് പോര്ല് കാര്ണം ഇബല് അങ്ങട്ട് അഞ്ച് ഇങ്ങ ത്തഞ്ച് ആ പോരെ പത്ത്ർപ്യ
ആ തന്നെ
പിന്നെ മ്മള് ഇഞ്ഞ് ഇപ്പ ബസ്സൊക്കെ പോയാലൊക്കെ ഇഞ്ഞിപ്പം
ഇപ്പക്കെന് ബസ്സിലെന്നെ എന്തെര് സുഖവാ കുട്ടികള് ഇര്ന്ന്- പോവ് ല്ലേ
ആ
ഇപ്പൊ പൊ ആദ്യത്താര്യല്ല ഇപ്പ സ്- ഇപ്പ് ചിരിക്കാൻ പ
ഏ സീറ്റ് ഒഴവുണ്ടെങ്കിലും ഇബ് ല് ഇര് ക്കാൻ പറയൂല്ല
ആ പറയൂല
ആ ഞാൻ പറയ് ആ മേപ്പ് ഈ ഈ ഉള്ളോട്ട്ക്കൊക്കെള്ള ബസ്സ്കൾ ഇണ്ടാവല്ലോ
ആ
ഞാൻ പറയാ ഏ അങ്ങനത്തെ ബസ്സ് നല്ല സ്വഭാവെക്കാരെ ക ണ്ടക്ടർമാർക്കൊക്കെ അയാ നല്ല സ്വഭാവം ഇരുന്നോളി ഇരുന്നോളി ആയിട്ട് സീറ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നല്ല മറ്റേ അതിന് വേണ്ടി മറ്റേ ബസ്സൽ ഇങ്ങട്ട്ഡോട ണ ഡ്രൈവർമാർ ആ കണ്ടക്ടർമ്മാര് റബേ എത്തോ
ആയി്റ്റങ്ങള് കുട്ടികൾ കേറണെറ്റെ ടെയ് ബസ്എടുക്കുകൊക്കെ ചെയ്യലാ പേടാവും കണ്ടാല് അടു പാവ മക്കള് പിടിച്ച്ു മണ്ടി കേറി തൂങ്ങ
കൈ കൂപ്പ്- ഇപ്പി പറയാന്ന് ഞങ്ങള ദന്നക്കയറ്റവും വസൂല് ആ എന്താ ങ്ങളെയക്കെ ഒരു രാാഷ്ട്രയം
അ അതന്നെ തന്നല്ലേ ഇപ്പൊ പ്രിയയാത്രട് കൊറ
വളരെ നന്നായി ചച്ചു ഞാന് കാരണേ ഒരു സ്കൂളത്തെ മക്കളോട് കാട്ട നമ്മുക്ക് സങ്കടവും കാണുമ്പോ അങ്ങത്തക്ക് ഇങ്ങത്ത- ക്കി അങ്ങട്ടിക്കി ഇങ്ങട്ടിക്കി എന്താ ദ് ബ പോയി ബസ് ങ പോയികൂടെ ങ്ങക്ക് ക്കെ എത്തിനാ ഇദീ കുത്തിക്കേറാൻ നിക്ക്ണോയ്ച്ചും. എല്ലാർക്കും ഇപ്പൊ ഒരേ പോലെ സ്കൂൾ ബസ് പോ ഞാൻ പറയാ ഇപ്പളൊക്കെല്ലേ സ്കൂള ബസ് വന്നത് മ്മളൊക്കെ പോണം കളത്ത സ്കൂൾബസ്ന്നല്ല ഞാന പത്ത് വരെ തടർന്ന പ ച്ചത്. ഏ പ്ലസ് വൺ പ്ലസ് ടും പിന്നെ ദൂരം കുറച്ചള്ളതുക കൊണ്ട് പിന്ന നിലക്ക നമുക്ക് കഴൂല നത്തൂല ഏ നടന്നാല് അതുകൊണ്ടുമ്പല്ല ത്താ പോയത്. ഞമ്മൊക്കെ സ്കൂള് പോണന്ന്യ്യോ ഏത് സ്കൂൾ ബസ്സില്ലല്ലോ ഒന്നെങ്കിൽ ലെൻ ബാസ് വരെ അല്ലെങ്കിൽ നമ്മള് അടുത്തുന്നാണ നടന്ന പോല്ലെങ്ക എല്ലാ കുട്ടികളും ഓട്രോഷൊക്കെ വരാ അന്നൊക്കെ നമ്മള് ഇമ്മേ പൈസക്കാരാട്ടോ ഓട്ടോർഷ കുട്ടിയേളക്കെ കേച്ച് അന്നൊക്കെ അങ്ങൻ ദർമാൈെ നീ കാരണം എന്താച്ചാല് ആ ഒല് രാവിലെ അങ്ങട്ട് ആ ഓട്ടോറിഷ വന്ന ഇങ്ങോട്ട് ഇറങ്ങാ വൈകുന്നേരം ഓട്ടോറിഷ കേറി അങ്ങ് പോവ മായയാണെങ്കിൽ ഒക്ക് കൊഴപ്പല്ല താനുംഓൾടെ ഡ്രസ്സ്സൊന്നും നനയല്ല ഞമ്മളെ നനഞ് ചീഞ്ഞല്ലേ ക്ലാസ്സ്ക്കെത്താ കാരണം രാവിലന്നെ മയേണെ നമ്മള ആകെ നനയുല്ലോ അന്നൊക്കെ നമ്മക്ക് ഏർ അങ്ങൻത്തെരു മൈൻഡേ... ആഹ്.. അല്ലെ പൈസല്ലോലാണ് സ്കൂൾ ബസ് മറ്റതില് ഓട്രക്ഷല് പോവാന്ന്. പിന്നെ ഇപ്പോഴെക്കല്ലേ സ്കൂൾ ബസ്സൊക്കെ എല്ലാ സ്കൂളിലും വന്നത്
ആഏ എന്നെ ഇപ്പൊ കുട്ടിയേക്കെന്തോരു സുഖാണ്. ആന്നെ.
ഇപ്പൊ സുഖം അപ്പൊ ഇനിയിപ്പോ എത്ര ബുക്കിന്റെ കന ഉണ്ടെങ്കിലോ അതൊന്നും അറിയൂലാ കാരണം ബസ്സിലല്ലേ
ആ... യെ
ഞമ്മളൊക്കെ അത് കൊണ്ട് ഏറ്റി നടന്നനി- പോവല്
ന്ന ആ ഇന്റെ പുതാപ്ള പറയുവാ ഇന്റെ മക്കളോടെ ഈ ഈ സ്കൂള് പോണ സമയത്തൊക്കെ- മദ്രാസിന്ന് ഓ ഈ കവറില് ബുക്ക് കെട്ടിയാട്ട്- തോട്ടിലൂടെ വിടുന്നിട്ട് ഓടി പോയിട്ട് അങ്ങത്തുമ്പോ പിടിച്ചു അങ്ങനെയൊക്കെ ഞങ്ങൾ-
ഞങ്ങളൊക്കെ പോയതേ അറിയത്തില്ല അത് തന്നെ അതൊക്കെ ഇപ്പൊ ഇവലോട് പറയാൻ പറ്റോ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
എങ്ങനെ അങ്ങൊക്കെ പോയി ഇനി നിങ്ങള് ഉപയോഗിച്ചോ അതാ ഞാൻ പറഞ്ഞത് മായക്കാളൊക്ക ബുക്ക് നയോ ചോച്ചിട്ട് ഞങ്ങളൊക്കെ അതേമാതിരി കവറിലാക്കാല ബുക്കുകളും ബാഗിലക്ക പിന്നെ ബുക്ക് നനയില്ലല്ലോ മറ്റേത്